ആഹ്, കേക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്
അ് ഗുഡാഫ്റ്റർനൂൺ സോറി
ആഹ്, സോറി ഗുഡാഫ്റ്റർനൂൺ. എന്നാല് നമ്മള് ഒരു വ്യക്തിയെ ഫസ്റ്റ് ഫോൺ വിളിക്കുമ്പം ഗുഡ് മോർണിംഗ് പറഞ്ഞ് വിളിക്കന്നത് നല്ലെന്നെ. ആ ഓക്കെ ഓകെ, നമുക്ക് ഇന്ന് ടോപ്പിക് ക്ക് നമ്മൾ വായിച്ച ഒരു പുസ്തകത്തെ പറ്റിയായാലോ
എന്തോ കേട്ടില്ല
നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക്, വായിച്ച ഒരു പുസ്തകത്തെ പറ്റി പറഞ്ഞാലോ?
ഓക്കേ, പറയാം
ആ ഓക്കെ
ആഹ്
ഉം.. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആടു ജീവിതത്തെ പറ്റിയാണ് അത് അ ഓക്കെ അതെല്ലാർക്കും കോമൺ ആയിട്ടുള്ള അറിയാവുന്ന ഒരു കാര്യാണ്. അതെ ആട് ജീവിതം സിനിമയായിട്ടും അതുപോലെ, ബുക്കായിട്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് കണ്ടിട്ടുണ്ടോ?
ഞാൻ ആടുജീവിതം ഫിലിം കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആം ബെന്യാമിന്റെ അത് വായിച്ചിട്ടില്ല. സ്റ്റോറി വായിച്ചിട്ടില്ല.
ഓ സ്റ്റോറി വായിച്ചിട്ടില്ല. ആ എല്ലാ ഞാാനാണെങ്കിലാ സ്റ്റോറി വായിച്ചതിന് ശേഷവാണ് ഈ സിനിമ കാണാൻ എനിക്ക് ഇൻട്രസ്റ്റ് വന്നത്. കാരണം നമ്മൾ ഒരു സിനിമ എങ്ങനെ കാണുന്നു അതുപോലെയാണ് ആ പുസ്തകത്തിലെഴുത്
ആ എനിക്ക് വായിക്കണന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ക്കതിനുള്ള ഒരു സാഹചര്യം കിട്ടാത്തോണ്ട് ഞാൻ പിന്നെ, അത് വായിച്ചില്ല. പിന്നെ സിനിമ കണ്ടപ്പോ അത് നമുക്ക് അങ്ങനെ ഫീഡ് ആയല്ലോ. നമ്മുടെ മൈൻ്റില് ഫുൾ ആൻഡ് ഫുൾ ഫീഡായി.
തന്നെയാണ് ആ ബുക്കിലും. കാരണം നമ്മള് ബുക്കിലാ ഓരോ അതെ ആ ഓരോ പേജ് വായിക്കുമ്പോഴും നമുക്ക് ആ നമ്മൾ അതിലേക്ക് എറങ്ങി ചി
അതേല്ലേ.. എനിക്ക് വായിക്കണം. ഇപ്പൊ എനിക്കൊരു തോന്നലുണ്ടായി. അത് വായിക്കണോന്ന്
അതെ പക്ഷെ സിനിമയിലും, നോവൽല് രണ്ട് രണ്ടാണ് ആ സിനിമയില് കാണുന്ന അത്രേ രീതിയിലല്ല നോവലിലല് കൊടുത്തിരിക്കുന്നത്. നോവൽല് കൊർച്ച് ഡിഫറന്റ് ആണ് നമ്മക്ക് ചിലപ്പോ അത് നോവലായി പക്ഷെ ഒരു വ്യക്തി അനുഭവിച്ച ഒരു മന
ത്യാ വേദന അല്ലേ ത്യാഗം
അത് നമ്മ നമ്മക്ക് നമ്മള് സിനിമ കാണുമ്പോ നമ്മള് എവൊ എല്ലാരും കരഞ്ഞിട്ടുണ്ടാവും
ആ സത്യം ഉം ഉം ആം ഞാനുന്താ തിയറ്ററി പോയി അത് കണ്ടിട്ട് മിന്നെ ഞാനി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാ എന്റെറെ മൈന്റ് ആ അ അ ഞാനിങ്ങനെ എന്നെ എന്നെ തന്നെ ഇങ്ങനെ കണ്ട്രോളെയ്ത് വെച്ചിരിക്കുവാ. എനിക്ക് കാലൊക്കെ ഇല്ലേ നിലത്ത് ഇങ്ങനെ ഉറപ് പ്പിക്കാൻ തോന്നുവാ. അതുപോലൊരു സ്ട്രെസ് ആയിപ്പോയി ഞാൻ സിനിമ കണ്ടപ്പം. എനിക്കത് അ് മാ അങ്കീരിക്കാൻ പറ്റിയില്ല. സത്യം പറയുവാണല്ലോ ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അതുപോലെ ഞാനിങ്ങനെ ഒരു ബലം ബലം പിടിച്ചിരുന്ന ഇങ്ങനാ സിനിമ ഫുള്ള് കണ്ട് തീർത്തത്
അതെ അതെ നമ്മളിപ്പോ നമ്മള് വിചാരിക്കും നമ്മളെ നാട്ടീന്നൊ ഗൾഫ് ലോട്ടൊക്കെ പോകുമ്പോ അവിടെ സ്വർ പക്ഷെ ആ ഒരു സിനിമ കാണുമ്പോ തന്നെ നമുക്ക് മനസിലാവല്ലോ? നമ്മുടെ നാട്ടി നിക്കുന്നയാണ് നല്ലതന്ന്.
അതെ പ്രവാസികളുടെ ലൈഫ് തന്നെ അതുപോലെയ വളരെ ദുരിതവും. സങ്കടവും എന്ന എന്തോ കുടുംബം വിട്ടിട്ടല്ലേ? അവിടെ പോയി നിൽക്കുന്നത്. ആ സത്യം പറഞ്ഞ ആർക്കും. ഇപ്പം ഒരു ഭ ഭർത്താവ് പോയി നിക്കുവാണെ പോലും ഭാര്യെ ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥയല്ലേ ത് വൈയ്യഴികം ഒക്കെ വരുവാണെല് ഒരു ഭർത്താവ് നമ്മുടെ അടുത്തിക്കുന്ന പോലെ ആവത്തില്ലല്ലോ ആരൊക്കെ തന്നെ ഇരുന്നാലും, അപ്പൊ ഒരു ഭാര്യയൊക്കെ നന്നായിട്ട് മിസ്സെയ്യും
അതെ ആ സിനിമയില് തന്നെ പൃഥ്വിരാജിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് പൃഥ്വിരാജ് പോകുന്ന അപ്പൊ അതൊരു കുഞ്ഞു വീടാണ്. അപ്പൊ അവരുടെ വീട്ടില സാഹചര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്.
അതെ വളരെ കഷ്ടപ്പാട് പെട്ട പൈസയും പൈസ ഒപ്പിക്കാനോ അതുപോലെ കഷ്ടപ്പാട് പെട്ടിട്ടാ പൈസ സേവ് ചെയ്ത്. അതിനകത്ത് പൃഥ്വിരാജ് പോകുന്നത്.
അതെ അതെ അതിനകത്ത് ന എനിക്ക് എന്റെ മൈൻഡില് ഇപ്പോഴും ഇരിക്കുരിക്കുന്ന ഒരു കാര്യംന്ന് പറഞ്ഞാല് ആ പുള്ളിക്കാരി അച്ചാറ് കൊടുത്ത് വിടും. നമ്മളെ എല്ലാരും യൂശ്വലി ഇപ്പം പോകുന്നവരെ അച്ചാറ് കൊടുത്ത് വിടുവല്ലോ? ആ മാങ്ങ അച്ചാറ് കൊടുത്തു. വിടുമ്പം ഈ പുള്ളിക്കാരന് അവിടെ ചെന്ന് പേടുന്നൊര വസ്ഥ ഉണ്ടല്ലോ? ആ എന്നിട്ട് ഒന്നും കഴിക്കാനില്ലാത്തപ്പ. ആ അച്ചാറിന്റെ ടേസ്റ്റ് നോക്കിയ അത് ഇങ്ങനെ കഴിച്ച് കണ്ണീന്ന് വരുന്ന കണ്ണണ്നീര്. അതിനകത്തൊക്കെ അത്ര അതെ ആഹ് നമുക്ക് അത്ര ഇമോഷൻസ് ഉണ്ട്. നമ്മള ഇപ്പോഴും ആ കാര്യത്തെ പറ്റി സംസാരിക്ക നമ്മടെ മൈൻന്റിൽ അത്
ഫീഡ് ആയിട്ടാ അത് തന്നെ അത് തന്നെ. കറക്റ്റ് അത്.
നമ്മളിപ്പോ വിചാരിക്കും. ഗൾഫിലൊക്കെ പോകുന്നവരൊക്കെ. എന്താ ഭയങ്കര കാശുകാര് ആണ് നമ്മുക്ക് ചോദിക്ക്ബോ ചോദിക്കുമ്പോ പൈസ അയച്ച് തരും. പക്ഷെ അവരെ എത്രത്തോളം ഒരു ചേ - ഇപ്പം നാട്ടിലൊക്കെ വലിയ വീട് കാണും. അപ്പൊ അവര് ഗൾഫില് പോകുമ്പോ ഒരു റൂമിൽ ഒതുങ്ങിക്കൂടി. അവർക്ക് ചിലപ്പം കഴിക്കാനോ ചിലപ്പോ ചോറിന് കൂടെ ഒരു കറിയോ കാണ
കാണത്തുള്ളൂ പക്ഷെ അതെ കുടുംബം നോക്കാൻ വേണ്ടി. കുടുംബം അപ്പൊ അവരുടെ കുടുംബം മൂന്ന് കറി കൂട്ടി കഴിക്കുമ്പോഴ ആയിരിക്കും. അവര് ചിലപ്പോ ഒരു കറി കൂട്ടി കഴിക്കുന്നത്. ഉം ആ കുടുംബം നോക്കുന്ന അവര്. അതുപോലെ ത്യാഗം അനുഭവിക്കുന്നില്ല. അമ്മമാര് എല്ലാരും പറയല അമ്മമാരാ മോസാ ഈ ജിഎന്നാ കുടുംബഭാരം മൊത്തം തലേ വഹിച്ചു വെക്കുന്ന അമ്മമാരാ പറയിയേല്ലേ പക്ഷെ തന്തമ്മാര് അനുഭവിക്കുന്ന - അമ്മമാരിങ്ങനെ പിന്നെ പുരാണം പോലെ പറഞ്ഞോണ്ടിരിക്കും. അവരനുഭവിക്കുന്ന ഞാനത് ചെയ്തില്ലേ നിനക്ക് അത് ഇത് ചെയ്തില്ലേ എന്നൊക്കെ പക്ഷെ തന്തമാര്. എരും പറയെല്ല അച്ചാൻമ്മാര് പറയത്തില്ല. അവര് സ്വന്തമായിട്ട് ആ വേദനകളെല്ലാം പേറി നടക്കുവല്ലേ. അത അങ്ങനെയല്ലേ ഈ ഉം ഈ വേൾഡില് കാണുന്നേ. ഏ അച്ഛന്മാരായ അവരുടെ വേദന പറയെല്ല.
അതെ ആ നമുക്ക് ഇതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു ഫിലിമോണ്ടല്ലോ പത്തേമാരി.
ആഹആഹ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കേട്ടിട്ടുള്ള ഓ
ആ ആ പത്തേമാരി എനിക്ക് സിനിമ ഫുള്ള ആയിട്ടൊന്നും അറിയില്ല. പക്ഷെ ആ സിനിമയിൽ എന്റെ മൈൻഡ് ഇപ്പോഴും നിൽക്കുന്ന ഒരു രംഗംണ്ട് നാട്ടിലെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് മമ്മുട്ടി വിളിക്കും. ആ ഭാര്യയെ വിളിക്കും. അപ്പം ആരുടെയോ കല്യായണം. അങ്ങണ്ട അടുത്ത റിലേറ്റീവിസിന്റെ ആരുടെ അപ്പൊ പുള്ളിക്കാരൻ ഫോൺ വിളിക്കുന്നന്ന് പറഞ്ഞാല്. ഫോൺ വഴി എല്ല കാര്യങ്ങളും അറിയൻ വേണ്ടിട്ട്. അപ്പൊ ഇവര് ബിസിയാ നാട്ടിലുള്ളവര് ബിസിയ. കല്യാണ ബിസിയാ അപ്പം ആ മമ്മൂട്ടി അത്രയും സമയം കണ്ടെത്തി ഇങ്ങോട്ട് വിളിച്ചപ്പം ഭാര്യ പറഞ്ഞു. ഇപ്പൊ സമയം ഇല്ല. പിന്നെ വിളിക്കാന്ന് പറഞ്ഞു ഫോൺ വെച്ച്. അപ്പൊ ആ ഓപ്പോസിറ്റ് നിക്കുന്ന
ആഹ് ആ ആം അത് അതെ അതെ അതെ അതെ അതെ. ആഹ് ആഹ് ആഹ ആ ആഹ ഇവർക്ക് സമയ ഇല്ലന്ന് പറഞ്ഞു. പറയുമ്പോ എന്ത് വേദന ആയിരിക്കും. ആ പക്ഷെ ചില ഫാര്യമാര് അങ്ങനെയുള്ളേ ചില ഫാര്യമാര് ആ അവർക്കൊരു വാല്യൂ കല്പ്പിച്ച് അവരുമായിട്ട് ഒരുമയോടെ നിൽക്കും. ഉം ചിലവര് പൈസെയൊക്കെ കണ്ട് അത്കഴിയുമ്പോ ഭർത്താക്കന്മാരെ തന്നെ ആ ഇത് ചെയ്തു പിന്നെ ആഡംമ്പര ചെലവോ ആഹ് പ്രവാസി അഹ് അം ഹസ്ബന്റ്റുമാർടെവൈഫുമാര് ഒരു ഉം ഫിഫ്റ്റി പെർസെന്റേജ് പേരും ആഡംബരം ചെലവാ പക്ഷെ അവരാണെങ്കിൽ അവിടെ അതുപോലെ ദുരിതമ അനുഭവിച്ച് പൈസ ഉണ്ടാക്കുന്നേ എനിക്ക്അറിയാവുന്നവ എല്ലാരേം ഞാൻ ഒരിക്കലും പറയത്തില്ല എനിക്ക് കുറച്ചു പേര അറിയാം അതുകൊണ്ടാണേ ഞാൻ അങ്ങനെ പറയുന്നുന്നതേ എടയ്ക്ക് നമ്മൾ ആരെയും പറ
ആ അതാണ് നമ്മളിപ്പോ ഒരു പത്ത് രൂപ ചോദിച്ചാ അവര് ചിലപ്പോ ആ സമയത്ത് തയക്കുന്നത് ചിലപ്പോ വേറെ എവിടുന്നെങ്കിലും തിരിച്ചുംമറിച്ചു ആയിരിക്കും അയച്ചു തരുന്നത് അത് ചിലപ്പം ആ അത് അവരുടെ കൂടെ നിക്കുന്ന ചെലർക്ക് മാത്രം മനസ്സിലാവുള്ളൂ എല്ലാർക്കും ഒന്നു മനസ്സില ലാവില്ല ഇപ്പം ഗൾഫിൽ ഗൾഫിൽ പോകുന്നവറ്വേ കൂട്ടുകാരൊക്കെ നാട്ട നിന്ന പൈസ ചോയിക്കുമ്പോം ഇപ്പൊ പിരിവിനാണെങ്കിലും ആ ആ ഇപ്പോ പ്രവാസികൾക്ക് പ്രവാസികൾക്ക് എക്സ്ട്രാ പേയ്മെന്റ് അല്ലേ ഇ ഇവർക്ക് ജോലി ചെയ്ത് എന്തായാല എല്ലാ പൈസ കിട്ടുള്ളു അതൊന്നും പക്ഷെ ആരും ചിന്തിക്കില്ല അല്ല ആ സിനിമയിൽ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ മനസി മനസിലായത് ആ ഒരു ലൈഫാണ് എല്ലാം ആഗ്രഹിച്ചു പോയി അവിടെ ചെന്ന് എല്ലാം നഷ്ടപ്പെട്ടു
അതെ സ്വന്തം കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന് ഒരു കരക്ക് അടുപ്പിക്കാൻ വേണ്ടി അവിടെ പോയിട്ട് ദുരിതം അനുഫവിക്കുന്ന ദുരിതം ഭക്ഷണം ഇല്ലാതെ ആ ഭയങ്കര ഓഹ് എനിക്ക് ഓർക്കാൻ വയ്യ ആ പടം സത്യമായിട്ട് മറന്നിരിക്കുവായിരുന്നു ഇപ്പ അത് ഓർത്തപ്പോ ഇല്ലേ ഒരു ഭയ ഭയങ്കര ഒരു മനസ്സിനൊരി ഇത്
അതെ നമ്മളെല്ലാം ആഗ്രഹിച്ചു പോയി നല്ലൊരു ലൈഫ് ആയിരിക്കും ണം നല്ല സ്ഥല ആയിരിക്കണം നല്ല ജോലി ആയിരിക്കണം നല്ലോലെ ഡ്രസ്സ് ഇടണം എന്നൊക്കെ ആഗ്രഹിച്ചു പോയി ആള് മാറി അവിടെ കൊണ്ടുപോയി ആ ഒരവസ്ഥ നമ്മള് മരിച്ച് ജീവിക്കുന്നതിന് തുല്യാണ് അതൊടെ എല്ലാ ഇമോഷൻസും നഷ്ടപ്പെട്ടു ജീവിതത്തിൽ ഇനി ഒന്നൂല്ല ഒരു അസ്ഥികൂടായിട്ടൊരു
ആഹ്
ന്ന ഒരു തുണി
ആ അതെ എന്റെ പടച്ചവനേ മറ്റേ ഒരു അവന്റെ കൂടെ തന്നെ ഉള്ള ഒരു ആ ചെറക്കൻ മരിക്കുന്നെ‌ ഓഹ് വെള്ളത്തിന് വേണ്ടി അപ്പോഴാ വെള്ളത്തിന്റെയും വെശപ്പിന്റെയും വെല മനസ്സിലാക്കുന്നേ മരീചിക കണ്ടിട്ട് അവന് ഓടത്തില്ലേ ഒയ്യോ ഭയങ്കര ആ വെള്ളം ന്നുംപറഞ് അയ്യോ പാവം അതൊ ഭയങ്കര ഇൻസിഡന്റാ
പിന്നെ ഒട്ടകത്തെ നോക്കുന്ന ഒരു ഒരു മനുഷ്യൻ അസ്ഥികൂടവായിട്ട് അവിടെ കിടക്ക
ഓ അതെ അതെ അതെതെ ആ ആ അതെ കാക്കവന്ന് കാക്കയും കഴുകനുംവന്ന് എറെ തിന്നിട്ട് പോവത്തേയുള്ളൂ ആ ശരീരം എന്തോ കുളിച്ചൊരുങ്ങി
അല്ലെ ഇതിപ്പോഈ നജീബ് എന്ന്പറയുന്ന വ്യക്തി ഈ ബെൻയാമിൻ ന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി കണ്ടുകൊണ്ടാണല്ലോ നമുക്ക് ഇതൊക്കെ ഇത്ര മനസ്സിലാക്കാൻ പറ്റിയത് ഇതുപോലെ ഏ എന്തോരം ജീവിതത്തില് ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ടാവും നമ്മളിതൊന്നും അറിയാത്തതായിരിക്കും
നമ്മൾ ആരും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല എന്തോരം കഷ്ടതകളും കഷ്ടപ്പാടും മാത്രംഇപ്പം ഏ പൊതുവെ പറയും ദൈവം ഫസ്റ്റ് ഹാഫ് നല്ലതായിരിക്കും ഒരു മനുഷ്യന്റെ സെക്കൻ് ഹാഫ് വീക്ക് ആരിക്കും അല്ലെങ്കി സെക്കൻഡ് ഹാഫ് വീക്കായവർടെ ഫസ്റ്റ് ഹാഫ് നല്ലതായിരിക്കും അങ്ങനെ ഇങ്ങനെ ഒരു പറചിലുണ്ട് പക്ഷെ ഫസ്റ്റ് ഹാഫ് സെക്കൻ് ഹാഫ് പ്പോ ജീവിതത്തില് കഷ്ടം മാത്രം അനുഭവിക്കുന്നവര് എത്ര പേരുണ്ട്? ഏ ചെലപ്പോ രണ്ടും നല്ല നല്ലതായിട്ട് അനുഫവിക്കുന്നവരും ഉണ്ട് പക്ഷെ ഞമ്മളൊക്കെ എന്നും പ്രാർത്ഥിക്കുന്ന ആർക്കും കഷ്ട്ടപ്പാടും ദുരിതവും ഒത്തിരി വരാതെ അവരേന്ന് ന്നും പരീക്ഷിക്കാതെഞ ഞാനൊരു ദൈവവിശ്വാസിയ അതുകൊണ്ട് പറയുന്നു ആ അവരെ ഒന്ന്. എന്നെന്നും ഒരു മനുഷ്യന് കഷ്ടപ്പാട് കൊടുക്കാതെ അവര് കുറച്ചെങ്കിലും ഒരു സന്തോഷം അവർക്ക് കൊടുക്കാൻ. ദൈവം ഒന്ന് കനിയട്ടെന്ന് ഞാൻ ഓർക്കുവാ.
അതെ. നമുക്കിപ്പോ ആ ഒരു സിനിമ കണ്ടോ ണ്ടാണ് നമ്മളിപ്പോ ഇത്രയും പറയുന്നത്. നമക്ക് ഇതുപോലെ നമ്മള് അറിയാത്ത ഒത്തിരി ഒ മനുഷ്യര് കാണും.
ഉം ആ അതെ അതെ അതെ അതെ അതെ. അസുഖമായിട്ടും ഒക്കെ വലയുന്നവര് എത്ര പേര് കുഞ്ഞു കുഞ്ഞു മക്കള് ഫോണിൽ തന്നെ റീൽസില് ഉം എന്തൊരു കുഞ്ഞുമക്കള്. ആ ഇതുപോലെ വരുന്നു ആ പൈസക്ക് വേണ്ടി ചാരിറ്റി.
പാവത്തങ്ങളായിരിക്കും ചിലപ്പോം.
ആ അതെന്നെ അവര് അതെ അവര് മിസ്യൂസ് ചെയ്യുന്ന അല്ല അത്ക്ക്‌ അവരുടെ ജന അപ്പോ അവരേ വീടിന്റെ ആധാരം വരെ കൊണ്ട് പണയം വെച്ചിട്ടായിരിക്കും അത് കഴിഞ്ഞു പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ലാതെ കുഞ്ഞുങ്ങളെ രക്ഷി ക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും ആ പേരന്റ്സ് പിന്നെ ഇങ്ങനെ ഇറങ്ങി പൊ റപ്പെടുന്നെ ഉം. ഒത്തിരി പേര് ഹെൽപ് ചാരിറ്റിക്ക് എ റങ്ങുന്നവരുണ്ട് ട്ടോ.
പക്ഷെ ചാരിറ്റി ഉപയോഗിച്ച് കളപ്പിക്കുന്നവരും ഉണ്ട്.
ആ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട് നമ്മള് തക്കതായിട്ട് അതിനൊരു തെളിവില്ലാതെ നമ്മള് കൊടുക്കല്ലോ ഞാൻ കൊടുക്കെലാ കേട്ടോ ഉള്ളത് പറയാമല്ലോ വയ്യന്നുള്ള ഇത്
നമ്മള് സംശയിക്കുവാ ചെയ്യുന്നെ.
അതെ അതെതെ ഇങ്ങനെ ഫേക്ക് ഫേക്ക ആയിട്ടുള്ളവര് ഇത് വരുന്നുന്നത് കൊണ്ട് ജെന്യൂൻ ള്ളവരെ നമ്മൾ സംശയിക്കും മുഷ്യനല്ലേ എപ്പഴും നമ്മള് എല്ലാരരയും സംശയകണ്ണോട് കൂടിയല്ലേ നോക്കാത്തൊള്ളൂ അതും ഇപ്പത്തെ ഈ കാലഘട്ടത്തില് ആരെ വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത കാലഘട്ടവാ. പറ്റാത്ത കാലഘട്ടവാ എ വെച്ചാ അതുപോലെയ ഇപ്പ ജീവിതം അതുപോലെയ മ്മ് ഇവിടെ തന്നെ തെ ഡ്രക്ക്‌സ് അടുത്ത പ്ലേസില് നമ്മള് വേറൊരു ടോപ്പിക്ക സംസാരിച്ചോടിരുന്നെ എന്നാലും ഞാൻ ജസ്റ്റ്ന്ന് പറഞ്ഞതിൽ വന്നതോണ്ട് കൊണ്ട് പറയുവാ ക്യാൻസറിന് കഴിക്കുന്ന പെയിൻ കില്ലർ അ ഉണ്ട് അത് സോഡിയം ക്ലോ വയുടെ ലായനിൽ ലയിപ്പിച്ച് ഡ്രഗ്സ് ആയിട്ട് കുത്തിവെക്കുവാ. പിള്ളാര് ചെറുക്കന്മാര് പതിനെട്ട് വയസ്സുള്ള പിള്ളോര് ഉം പോലീസ് പിടിച്ചു. ആ ഹ ഒരു സിറ്റുവേഷൻ വരെ ഇപ്പം നടന്നു പോകുന്നു.
അതാണ്. ഇപ്പൊ ഫോൺ അഡിക്ഷൻ അല്ലേ കൂടുതൽ അപ്പൊ അവര് കൂടുതലും ആ ഒരു പിള്ളിലോട്ട് പോവുന്നുണ്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിലോട്ട് പോകുന്നുണ്ട് അതെ.
തൊണ്ട ഈ പിള്ളതിന്റെ പേരന്റിങ് അവരേ പേരന്റസ് ജോലി കൊക്കെ പോകുന്നവരായിരിക്കാം അവർക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയം ഹ് കാണില്ലായിരിക്കാം. ഏ ആരേം കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ ഇതുപോലെ ഒരു കാലഘട്ടവാ.
അതെ.
വളരെ നമക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത കാലഘട്ടം മക്കളെ എല്ലാം അതുപോലെ നോക്കിയാലേയൊള്ളു ഒരു നല്ല തലമുറയെ നമുക്ക്‌ സൃഷ്ടിച്ചെടുക്കാൻ പറ്റതൊള്ളു.
അതെ അതെ ഇപ്പോഴത്തെ ആർക്കും വായനാശീലവില്ലല്ലോ ആരും പുസ്തകങ്ങൾ വായിക്കാറില്ല എല്ലാരും ഫോണ് നോക്കി.
ആ ആ അതെ അതെ അതെ അതെ അതെ പക്ഷെ വായന ശീലം നല്ലതാണ്ട്കെ ഏറ്റവും നല്ലതാ. നമ്മടെ മൈൻഡിനാണെലും മൈൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റിനാണെങ്കിലും മ്മ് വായനശീ നല്ലതാണ്
അതെ ഇപ്പോഴത്തെ തലമുറയോട് ഇപ്പൊ നിങ്ങൾക്ക് എതെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കുണ്ടോന്ന് ചോദിച്ച
ഇല്ല അവർക്കില്ല സത്യം പറഞ്ഞ ഇല്ല
അവർക്ക് എന്തെങ്കിലും അല്ലാത്ത വീഡിയോസ് ഇല്ലെങ്കിൽ സിനിമാസ് സീരീസ് ഇതൊക്കെ കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ കൊറിയൻ കൊറിയൻ